ഹലോ ഹലോ ആ കേക്കുന്നുണ്ടോ
ആ കേൾക്കാൻ പറ്റും എന്താന്ന് ആ എന്താന്ന് ന്തുണ്ട് വിശേഷങ്ങൾ
എന്താ വിശേഷം നല്ല സുഖമായിരിക്കണു
അതെയോ പിന്നെ ഇവിടേം നല്ല വിശേഷം ഇങ്ങനെ പോണു മഴയൊക്കെ ഏതാ ഇവിടെ അങ്ങനെ പോകുന്നുണ്ട് ഉം.
ഇവിടെ ഇന്നലെ നല്ല മഴണ്ടായി ഇന്ന്
ഓ ഞാ പ്പം ഇന്നലെ ആ ഞാൻ ത്രി മുതല് തുടങ്ങിയ മഴയാ ആ ഒരു രസല്ല
ഡേയിചെസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണോ
ആ ഇവിടെ അങ്ങടെ ഇവിടെ ഒ ഒരു പാ മോളില് പൊക്കത്തില്ലേ മഴ പെയ്യുമ്പോ പേടിയാ അ ഇതിടിഞ്ഞു താഴോട്ട് വരുവോന്ന് കാരണം അത് ഒരു സൈഡ് മണ്ണില്ലാതിരികിന്ന വല്ല്യരു പാറ മ് അയന്റെ കൂടെ ഈ റോഡ് സൈഡ് മാ എല്ലാം കൂടേ നിക്കെയും മഴ പെയ്ത് വെള്ളം കുത്തിയൊലിഞ്ഞു പോയി മണ്ണെല്ലാ വേ ഒലിച്ച് പോയ്ക്കോണ്ടേരിക്കാ
ഇവിടെ പാടത്തിന്റെ സൈഡിലാണേ അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണർ കുത്തീട്ട് അത്ങ്ങനെ കുഴം കാരണം ഇടിഞ്ഞ് ചാടിണ്ടേ അവടെ ഒരു കിണറ് പോലെന്നെ കുളം പോലെ ക ക്ണ് അയിലകാവേ വെള്ളാവും പിന്നെ ആഹ് മഴ ആണെങ്കി ഇപ്പ അങ്ങനെ നിക്കാണ്ട് പെയ്ത് വെര്ണല്ലെ ഒള്ളു അപ്പ അയ് നിന്നിട്ട് പിന്നെ അയ് ഇങ്ങനെ കൊറെ ചളി ആയിട്ട് ആകെ ഇപ്പ ഈ എലകളൊക്കെ നിക്ക്ണെ അല്ലെ അതോണ്ട് ചീഞ്ഞ്
ആ ആ ആ കൊതുകും എല്ലാം വെരുവാന്നെ
അതാച്ചാ വെള്ളം ഇങ്ങനെ കളയാനും പറ്റില്ലെ കോരി കളയെണ്ടി വെരും
ഓ
തെ കളയാനും പറ്റില്ലാ അപ്പ അയിന്ന് ഇങ്ങനെ ഈ ചേറിന്റെ മണം വെ
ഉം ഞങ്ങടെ കെണറ്റിലോട്ട് ഈ വെള്ള പ്പ കരിയില എല്ലാം അഴികി കെടന്നിട്ടെ ഈ വെള്ള പാ അതും എ കെണർന് അടിയെ ഇപ്പ ഈ സൈഡ് വീഴ്ച്ച വെരുമ്പ ഈ കളറ് വെള്ളം വെള്ളത്തിന് കളർ ചേഞ്ച് ആയി കാരണം ഈ വെള്ളം എല്ലാം കൂടെ ഒലിച്ച് പുതിയ വെള്ളം എല്ലാം കൂടെ വന്നപ്പെഴ്‌ത്തെനെ ഓ അങ്ങനെ കെടക്കുവാന്ന് അത് കലക്കം മാറും അത് കൊറെ കഴിയുമ്പോ മാറും മഴ തോരുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ ശരിയാവും വീണ്ടും മഴ തൊടങ്ങി അതേ അവസ് ആവും അങ്ങനെ പോവും
ആഹ് ആഹ്
അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ത് കാരണം
ആഹ് അല്ല വെള്ളത്തിന് വേറെന്ത്‌ ചെയ്യാ കെണറല്ലാണ്ട്
കെണറല്ലാതെ നമുക്ക് പഞ്ചായത്ത് വെള്ളം ഒണ്ട് ജപ്പാൻ കുടിവെള്ളത്തിന്റെ ഒണ്ടേ.
തേ
ആഹ് പിന്നെ ഞങ്ങള് കുടിക്കാൻ മാ അത് കെണറ്റിലെ വെള്ളം ഞങ്ങള് കുക്കിങ്ങിനൊക്കെ എടുത്തിട്ടേ പച്ച വെള്ളം കുടിക്കാൻ വേറെ എടുക്കാ ആഹ് പച്ചവെള്ളം കുടിക്കാൻ മാത്രം വേറെ മേടിക്കും. ആഹ് അല്ലാതെ നടക്കത്തില്ല
അതെ
ഉം
ആ ഞങ്ങളിവിടെ ഇതുപോലെ പൈപ്പ് ലൈൻ ഇണ്ട് അത് ഈ നാട്ടി എല്ലാവരും കൂടിട്ട് അങ്ങനെ ഒരു ജല സംഭരണി പോലെ ആക്കിട്ട് അതന്ന് വെള്ളം വിടാ ചെയ അതെ നാട്ടത്തെ എല്ലാവർക്കും ആ വെള്ള നല്ല കാരണ എല്ലാ വീടുകളിലും ഉം കിണാറോ അല്ലെ കുഴൽ കിണാറോ ഒന്നൂല്യ ഉം ഓരോരാ അപ്പുറത്തൊരു പഞ്ചായ കിണറണ്ടങ്കിൽ അവിടുന്ന് വെള്ളം കൊണ്ടുരാ അങ്ങനൊക്കെ ചെയ്തരന്നതേ പ്പ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് അത്രയും ഇപ്പൊ കിണറ്റിലൊക്കെ വെള്ളല്ല സമയൊക്കെ ആണെങ്കില് വേനൽക്കാലത്തൊക്കെ ആയി കഴിഞ്ഞാലേ കൊറച്ച് വെള്ള ഇണ്ടാവുള്ളൂ അപ്പൊ കൊടക്കായിട്ട് പോയിട്ട് തോർത്തൊക്കെ വെച്ചിട്ട് അതെ നല്ല കലങ്ങി വെള്ളല്ലേ അപ്പൊ തോർ തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വെള്ളം എടുത്താരുന്നത് അ ഇപ്പൊ നാട്ടുകാര് തന്നെരു ആ ഒരു സഭക്കെ കൂടിയിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരു കുഴൽ കിണറ കുത്തി പിന്നെ ഒരു ജല സംഭരണിയിണ്ട് അങ്ങനെ അതിൽ നിന്നിങ്ങനെ വെള്ളങ്ങനെ പൈപ്പ് കണക്ഷൻ ആക്കി ഓരോ വീട്ടിക്കും ഇങ്ങനെ ആക്കി
ആ അതേതായാലും നന്നായി ആ അന്നേരം എപ്പഴും വെള്ളം കാണുവല്ലോ
പ്പോഴും വെള്ളണ്ട് അതിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം എന്നാലും കൊഴ ഇപ്പല്യാ നമുക്ക് വീട്ടിക്ക് എത്തി വീട്ടിലേക്ക് എത്തണ്ടല്ലോ വെള്ളം
ആ അത് ശരിയാണ് നമ്മൾ എത്ര കോരിയാലും വെള്ളം തികയത്തില്ലടോ നമ്മ എല്ലാ കാര്യങ്ങൾക്കും വെള്ളം പോരുമ്പോൾ ഭയങ്കര പാടാ
ആഹ് നമുക്ക് പെട്ടെന്നൊക്കെ എങ്ങട്ടെങ്കിലൊക്കെ പോവാണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് നെറക്കാനൊന്നും പറ്റില്ല അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണ്ടര്യ
പിന്നെ അത് നമ്മൾ എത്ര പാത്രം കൊണ്ടോന്നാലാ പാത്രങ്ങൾ നിറയുന്നേ എല്ല ആവശ്യങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ അപ്പ അത് കാരണം മാറിണ്ട്
പിന്നെ വേൽക്കാലാവുമ്പോ ഈ പഞ്ചായത്തിന്നൊക്കെ വരും വെള്ള ഓക്കെ
ആ ഞാൻ ക്കിള്ള പഞ്ചായത്ത് ഈ വർഷം കുടിവെള്ളം കൊണ്ടോന്നില്ലേ നേരെ കഴിഞ്ഞ വർഷംക്കെ കൊണ്ടോന്നായിരുന്നു ഈ വർഷം ഇപ്പ കൊണ്ടോന്നില്ല ഞാൻക്ക് ഈ വർഷം ഇത്രയും വെള്ള ത്തിനും ബുദ്ധിമുട്ട് അറിയുന്ന കഴിഞ്ഞ വർഷന്നുംഞങ്ങൾക്ക് ഒരു കുഴപ്പല്ലാരുന്നു കെൻറ്റീന്ന് ഇഷ്പോലെ വെള്ളംണ്ടായിരുന്നു.
അതെ
ഇപ്പൊ ഇങ്ങനെ കളർചേഞ്ച് ഒന്നും വരത്തില്ല ഈ വർഷ ഇങ്ങനെ സംഭവിച്ചാ എഎന്താന്നറിയില്ല ഇനി
ആഹ ആഹ
എന്നെ നോക്കണം ശരിയാവാത്തി ല്ല പിള്ളാര്‌ ഉള്ളതുകൊണ്ട് അവർക്ക് - കുടിക്കാനൊക്കെ അവര് വെള്ളം എടുക്കുമ്പഴേ- അവര് തെള തിളച്ചവെളളന്നും കുടിക്കത്തില്ല അവർക്ക് ഇഷ്ടല്ല പച്ചവെള്ളം കുടിക്കണം
ആഹ അപ്പ അങ്ങനെ കുടിക്കാനും പാടില്ല പിന്നെ ഇപ്പ ഈ കുളത്തിലാണെങ്കിലും അങ്ങനെയാണ്. തോം വെള്ളം ഒ വിശ്വിച്ചച്ച് കുടിക്കാനും പറ്റി ലെ കുളിക്കാനും പറ്റില്ല കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ട് വല്ല പായലോ ഫംഗസ് ഒക്കെ ആയിട്ട് മരി ഓരോരുത്തര് മരിച്ചു എന്നൊക്കെ കേകു ല്യാ അത് കാരണം നമ്മള് പൊഴെക്കൊക്കെ കുളി ൻ പോയടന്ന് തിരുമ്പാനും കുളിക്കാനൊക്കെ പോയെരുന്നത് പക്ഷെ അവിടന്നൊക്കെ ഇങ്ങനെ ഒരുതൊക്കെ ക്കുമ്പോ പിന്നെവിടേക്ക് പോകാനും പറ്റില്ലല്ലോ അങ്ങനെ അത്രയും വെള്ളത്തിന് വേണ്ടീട്ട് കഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്
ആ ആ ഞങ്ങക്ക് ആ ഇപ്പ ഞങ്ങൾ ഇത് ഈ ഒരു വർഷം ഇത്രയും പ്രശ്നം വന്നേ നേരത്തെ അറിയി അടുത്ത വർഷാകുമ്പോഴത്തേക്ക് മാറ്റം വരുവായിരിക്കും ആ മറ്റേ എനിക്ക് ഇത്ണ്ടായിരുന്നു ഞാന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കലങ്ങി വന്നാല് നമ്മള് ഫിൽറ്റർ ചെയ്ത് വരുമ്പളേ ഫിൽറ്റർ വച്ച് വെള്ളം ടാങ്കി കേറീട്ട് ഞാൻ പ്യൂരിഫൈ ചെയ്തു നിങ്ങളുടെ അടുത്താണല്ലേ പ്യൂരിഫയർ ഇപ്പൊ കമ്പളയ്ന്റ് ആയി പ്പൊ ഡയറക്റ്റ് ഫിൽറ്റർ വെച്ച് പെരുമഴ ഇപ്പൊ മഴ പെയ്തൊണ്ടിരിക്കുന്നത്കൊണ്ട് തെളിയത്തില്ല.
ആ അല്ലെ ഫിൽട്ടർ വെക്കുമ്പോ അയിൽത്തെ ചെളിയൊക്കെ കാണുമ്പഴേ നമ്മള് വിചാരിക്കും ഈശ്വരാ ഇത്രയും ചെ ചെളിയൊക്കെ ഇത്രേം കാലം പോയടന്ന് തോന്നും അല്ലെ എത്ര തോനെ ചെളിയ ഇണ്ടാവ അതിന്നു റ്റാ
അത് ഫിൽറ്റർ വെച്ചൊണ്ട് ഒരുപാട് ഗുണോണ്ടടാ എനിക്ക്ടാങ്ക് പ്പൊരുപാട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനന്നറിയോ ടേങ്കിലോ ആ ട്ടാ ഇതിലൂടെ ഇത് ഫിൽട്ടറെയ്ത് ക്ലീനായിട്ട് പോന്നോണ്ടേ ടാങ്ക് പെട്ടെന്ന് ചെളിയാവത്തില്ല മറ്റേന്ന് പിന്നെ ഞാൻ രണ്ട് മാസം രണ്ട് മാ സം കൂടുമ്പോ ചെല്ലുമ്പത്തേന് ടാഗ് ടാം നല്ല മഞ്ഞായിട്ടിരിക ചെളിയെല്ലാം ചെന്ന ന്നല്ലേ
ആലെ ഇപ്പൊ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ ന്തോരു പി ഓൺലൈനായിട്ട് ഓല് വിളിച് കയ്ഞാലെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരാള് വ ട്ടാവും തോന്നണല്ലേ
അത് അല്ല ഞാന് ഞാനിങ്ങനെകണ്ടായിരുന്നു ടാങ്ക് ലെ നമ്മളെ ഈ പൈപ്പില്ലേ ഓ ക്ക്ട്ടൊ ഒരു പൈപ്പ് പോലത്തെ ഒരു സാനം നമ്മള് ടാങ്ങിനകത്ത് വെച്ച് ചെളിക്ക് അവിടെ വെച്ച് അത് പ്രസ്സെയ്യുമ്പോ ചെളി മൊത്തം ഇങ് കേറി വരും ടാങ്ക് ഫുള്ളായിട്ട് വൃ ത്യായിട്ട് വരും വെള്ളം നീറ്റായിട്ട് തന്നെ കെടക്കൊന്ന് വെള്ളം മൊത്തം കളയാതെ ചെവിയടക്കാം പറ്റുന്നെ ഞാൻ ഇത് ഓൺല യിനിൽ കണ്ടായിരുന്നു അത് ഞാനാ ന്നാആ ബുക്ക് ചെയ്യണം ഓർത്തിരിക്ക അതൊരെണ്ണം മേടിക്കണംന്ന് കണ്ട്
ആ അല്ല ന അല്ലെങ്കിലേ അതല്ലാണ്ട തന്നെ നമുക്ക് ഓരോ രോ അസുഖങ്ങളിങ്ങനെ ഫുഡിലൂടിം അങ്ങനെക്കെ വരണണ്ട് ഈ വെള്ളത്തിലൂടെ കൂടിം വന്ന് കഴിഞ്ഞാ പിന്നെ
വെള്ളത്തിക്കൂടി ഇപ്പൊ ഓൾറെഡി അമീബിക്ക് വജ്വ ആ ജ്വരോന്നും പറ ഞ്‌ ഒരണ്ണല്ലേ അഅ് നമ്മളെ കെണറ്റിലെ വെള്ള ൽ ഉണ്ടെന്നാ പറഞ്ഞത് കെണറ്റിലെ വെള്ളങ്ങൾ നമ്മള് പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നും അല്ലല്ലോ. അതീയമീബി ഇ അതില് വളരുന്നാ പറയുന്നേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാ അത് വളരുന്നേ ഇപ്പൊ കെണറിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ അത് ഒഴുക്ക് വെള്ളം ന്നു പറഞ്ഞെന്നു ആ അപ്പൊ അതിനാത്ത് അമീബിയ വളർ ന്നോണ്ടെരിക്കും അത് നമ്മള് കുടിച്ച് കഴിയുബോ നമ്മള തല ന്നാ പ്രശ്നങ്ങളാവുന്നേ.
ആ തലച്ചോറിനെ ബാധിക്കൂലത്. ഉം അങ്ങനെ അതോണ്ടാവും പൊഴേല പൊഴേല് കുളിക്ക്ബോ അത്ര ഇതില്ല തോന്ന്ണ് കുളത്തിലൊക്കെ കുളിക്കുമ്പോഴാണ് അങ്ങനെ
ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്ഈ സാധനം പെട്ടെന്ന് വളരുന്നെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ അതിന് വളർച്ച കിട്ടത്തില്ല കാരണം ഒഴുകി പോയിക്കൊണ്ടിരിക്കുവ ലോ അതല്ലട ഒഴുകുന്ന വെള്ള ശുദ്ധജലവാ കാരണം അതൊരിക്കലും അഴുക്ക് അവിടെ കെടക്കില്ല അടിഞ്‌ ത അഴുക്ക് പോയിക്കൊണ്ടേരിക്കാണ്. നല്ല ഒലിക്കുന്ന താണെ
അ ആഹ് ഇപ്പഴാണെങ്കെ ഒഴുത്ത് വെള്ളാ പുഴയിലൊക്കെ ആകുമ്പോ ഇങ്ങനെ ഓരോ ഇപ്പോ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്തായിട്ടേ
ആ അതിപ്പഴല്ലേ പണ്ട് കാലത്ത് ആ പണ്ട് കാലത്തൊക്കെ നല്ല
അതെ പണ്ട് നല്ല വിശ്വസിച്ച് കുളിക്കാൻ പറ്റിയടന്ന കളിക്കാൻ പറ്റിടന്നോ നീന്ത എന്താൻ പറ്റിയടന്ന്
അത് തന്നെ അല്ലേ എന്ത് നല്ല തെളിച്ചായിരുന്നു വെള്ളത്തിനും മഴ പെയ്ത് വെള്ളം പൊങ്ങും ഇപ്പോഴായിരുന്നു കലങ്ങി
ആ എന്നാലും പണ്ടത്താരൂ ഫീല് കിട്ടണില്ലേ എപ്പോഴും പുഴയില്
ഇല്ല ഇല്ല ഇപ്പൊ പുഴയിൽ അത്ര വലിയ ഇതൊന്നും ഇല്ല അതേപോലെ വെള്ള ത്തിനൊരു തണുവോ ഒന്നുമില്ല
ആഹ്
ഇപ്പൊ നമ്മടെ ഈ വയനാട് ഇടുക്കിമാനൊ വെള്ളം ഇല്ല വെള്ളം ഒട്ടുമില്ല ഇപ്പൊ ഈ ഇടുക്കിക്കാരൊക്കെയെന്നു പറഞ്ഞാ അവര് ചെറിയ ഈ പാറടെ ഇടക്കെ ചെറിയ ഓവ് ഇത് പോലെ ഉണ്ടാക്കിട്ട് അതീന്ന് വെള്ളം എടുക്കും ഓസിട്ട് അത് നല്ല തെളിഞ്ഞ വെള്ളം നല്ല ക്ലിയർ വെള്ളം ഏതാണ് പച്ചവെള്ളം അതൊക്കെ നല്ല വെള്ളമായിട്ട് ആഹ് അത അവരുപയോഗിക്കുന്ന അവർ ക്കെതുകൊണ്ട് പ്രശ്നങ്ങൾ വരാൻ കുറവാണ് കാരണം ഇത് ഊ ഊറി വരുന്ന ഊറി വരുന്ന വെള്ളം ല്ലേ കെട്ടി കിടക്കുന്ന വെള്ളല്ല ആ
അതെ നമ്മൾ ഉറവ് വെള്ളമൊക്കെ എടുക്കണ പോലെ
അതെ അതെ അതുപോലെ അവരെ എടുക്കുന്ന ചെറിയ ചെറിയ കല്ലിന്റെയിടക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടത് ഒരൂച്ചേ വായേ ഓസിട്ട് എന്നിട്ട് തരുന്ന വരുന്ന കോരി എരുത്തുകോണ്ടേ ആയിരിക്കും അവർക്ക് കറണ്ട് മോട്ടർ ഇടണ്ട ഒന്നും ഇടണ്ട ഇഷ്ടംപലെ വെള്ളം കിട്ടും
ഹേ..
അങ്ങനെ ത്തെ ഉള്ള
ആഹ് ഇപ്പൊ മഴക്കാല ആയിതോ ആവണ തോന്നണ ല്ലെ
ആ മഴക്കാലമവായി ആയി മഴക്കാലമായ ലക്ഷണാ ഇനിയിപ്പ സ്കൂള് തുറക്കുമ്പോഴ പ്രശ്ന ഇപ്പൊ ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ അടുത്ത ആഴ്ച സ്കൂൾ തുറക്
അടുത്ത ആയിച്ച ആയി ല്ലേ ക്ലാസ് തുറ
ആക്കു അത് വലിയൊരു തലവേനന്നേ ഇപ്പൊ
അതെ
രാവിലെ സ്കൂള് ഒരുക്കിവിടണം ട്യൂഷന് എല്ലാം കൂടെ ആവു രാവിലത്ത വെപ്പും ണം ആ ശരി ഓക്കെ ബൈ ഡാ